ഹലോ ല്ലെ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ന്താ
വർത്താനൊക്കെ
ഓ സുഖായിട്ടിരിക്ന്ന്
ഏഹ് എന്താ മഴക്കെണ്ടോ
ഇന്ന് മഴയ്താ ഭയങ്കര ചൂട് വെയില്
ആഹ ന്ന് ഭയങ്കര വെയില്ണ്ട്ന്നാ ഇവടക്കങ്ങനാണ്.
മക്കളൊക്കെ സ്കൂളിൽ പോയോ
അല്ലെ വെയിലാ ന്ന് സ്ക്കൂള്
ഹലോ ആഹ് സ്കൂളൊറന്നപ്പോ നല്ല വെയില് എല്ലാ വർഷവും സ്കൂള് തൊറക്കുമ്പൊ മഴയില്ലേ.
ഉം ആഹ് നല്ല കൊടെക്ക ചൂടിക്കാണ്ടാ
സ്കൂളി പോയോ?
ഇക്ക പോയി എല്ലാരും പോയി ഇപ്പൊ ഒരു മണിക്ക് വരുംനി ഇന്നിപ്പോ ഫസ് ദിവസ ആയതോണ്ടേ ഒരു മണിക്ക് വിടൂന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവേശനോത്സവം ആയതോ
ഉം ഉം ഉം ഉം ആഹ് ആഹ് ഹ ഹ പോയിണ്ട് പ്രവേശ ഉത്സവായിണ്ട് ഇങ്ങള് പോയില്ലേ
ഇല്ല ഞങ്ങ ഞാൻ പോയിട്ടില്ല ഇല്ല കഴിച്ചിട്ടില്ല എന്താ നിങ്ങതൊക്കെ റെഡി ആയോ
ആഹ് നമ്മളും കഴിച്ചില്ല ആഹ് കഴിച്ചില്ല റെഡിയായി റെഡി ആയി.
ഏ എന്താ സ്പെഷ്യലെന്താണ്?
ഉം സ്പെഷ്യലൊന്നൂല്ലാ ഇന്ന് മീൻകറിയും കപ്പയും തോരനോക്കെ
ഏ ഇക്ക പറണാതിരി എന്നും ഇപ്പ എന്താ സ്പെഷ്യല് പറണാതിരി ഇതേപോലെക്കന്നെ ഉം ഞങ്ങളുടെ പറഞ്ഞാതിരി ഞങ്ങക്ക് ഇപ്പ പെരുന്നാൾ കഴിഞ്ഞതോണ്ടെ ബീഫുണ്ടാവും ഇപ്പെന്നും ഇപ്പ ആരും സ്പെഷ്യല് ചോദിക്കാനില്ലാറ് ഞങ്ങള്
ആഹ് ഹ ഹ ഇനി ഒരാഴ്ചലത്തേക്ക് ബീഫ് കാണു അല്ലേ ഉം
പറണാതിരി ഇങ്ങനെ പക്ഷെ അത് എന്നും കഴിക്കുമ്പോ നമുക്ക് വെർക്കും ചെയ്യും നമുക്ക് എപ്പളേങ്കിലുക്കെ പുതമാതിരായിട്ട് കിട്ട് തുമ്മ മീന് എന്ന സാധനം നമ്മുക്ക് എപ്പളും വെറുക്കാത്ത സാധനാണല്ലോ ഇനിയിപ്പ എത്ര നമ്മള് എന്ന് യൂസെയ്താലും നമ്മക്ക് അത്ര വെറുപ്പ് വരൂല
ആഹ് അത് പല പല മീനല്ലേ അതെങ്ങന വെച്ചാലും കുഴപ്പില്ല പക്ഷെ
ഇല്ലല്ല നമ്മള് വാങ്ങ മാറി മാറില്ലെ വാങ്ങ ഇത് പറഞ്ഞാല് ആഹ് ഇത് പറഞ്ഞാല് ബീഫ്ന്നെ എന്നും ആവുമ്പോ കുട്ടികൾക്കു മൊക്കെ ചമർപ്പ് വരണേണ്
ആഹ് എല്ലാർക്കും നമ്മക്കന്ന ഉം ചിക്കൻ ആയാലും ബീഫ് ആയാലും അങ്ങനെ ഒരു ദിവസം കഴിക്കും രണ്ടു ദിവസം കൊഴപ്പില്ലാതെ കഴിക്കും മൂന്നിന്റെ അന്ന് തൊട്ട് നമുക്ക് ഇഷ്ടം പറ്റത്തില്ല
ഇടേം വേണ്ട ഇപ്പ ഇവിടെ സ്കൂൾ പൂട്ടല് ഇപ്പ ഇവിടെ ശന്റെ മോള കല്യാണേന് ഇപ്പൊ എന്നും സൽക്കാരും കല്യാണോം മന്തീം ബിരിയാണീന്നായിട്ട് ഇപ്പൊ ആർക്കും വലിയ പുർസത്തില്ല അതാരും തിന്നണില്ല ബീഫും തിന്നും മാണ്ടെന്
ആഹ് ആ അന്നേരം തോന്നും സാധാ ചോറ് മതീന്ന്
ആഹ് അങ്ങനെ നോക്കുമ്പോ സാധാ ചോറ് മതി ഇന്നനെന്ന് പറയുമ്പോ ഞാന് സാധാ ചോറും ബീഫും തക്കാളി കാളിച്ച് തക്കാളി കറിയും ഒക്കെ ഉണ്ടാക്കീന ആ ചോറും ആ കറിയും ആ ബീഫ്ന്ന അവിടെ കിടക്കണ്ട്പ്പോ അപ്പൊ അതൊണ്ട്ന്നൊന്നും ബീഫൊന്നും എടുത്തിട്ടില്ല ഇനി ഇപ്പൊ നാളെ മീൻ വാങ്ങാ വിചാരിച്ച് മീൻ ഇതുവരെ വരണില്ലേനി
ഉം ഓ പെരുന്നാളൊക്കെ കഴിഞ്ഞോണ്ടായിരിക്കും മീൻ വരാത്തത് ഇനിയിപ്പ അടുത്ത ആഴ്ച തൊട്ട് ട്രോളിങ്ങുടങ്ങുവല്ലേ ഒമ്പതാതീ തൊട്ട്
ആഹ് ഇനി ട്രോളിങ്ങൊടങ്ങും പറഞ്ഞാതിരി
ഉം ഉം അപ്പം പിന്നെ വെളിന്നൊളള ഈ മരുന്നടിച്ച മീനൊക്കെ വരും
ആഹ് അങ്ങനെ ആവുമ്പോ വെലയും കൂടുവേ അതാണില്ലതേ
ആഹ് വെലയും കൂടും ആ സമയം ആഹ് ഇനിപ്പോ ട്രോളിംഗ് ആവുമ്പോ പച്ചക്കറിക്കും എല്ലാം വെല കൂടും
ആഹ് ഇനിയൊക്കെ വില കൂടും പറഞ്ഞാതിരി
ഉം ഈ മഴയൊക്കെ വന്നിട്ട് പച്ചക്കറിയൊ ക്കെ കേടായി പോവത്തില്ലേ ഉം അതാ
ഞാ പറയ ഏത് സംഭവം ആയാലും മഴയേറിയാലും കെതിയേടാണ് വെയിലേറിയാലും കെതിയേടാണ് മഴിം തോനായാലും അമ്മള് സാധനങ്ങളൊക്കെ ചീയ്യാ കേടരാ വെയിലായാലോ അമ്മക്ക് വെള്ളം കി കിട്ടാതേം അമ്മള കൃഷിയൊക്കെ അങ്ങനിം നശിക്ക ഞാ പറയാ ഏത് നോക്കിയാലും തോനിം പറ്റൂല ഏത് നോറ്റിയാലും ആ പാകത്തിന് ഇങ്ങനെ പറ്റുള്ളൂ ഏതും
ആഹ് അതങ്ങനെയാണ് നമുക്ക് വെയിലായ വെയ്ല് കൊണ്ട് ഇപ്രറാവിശ്യം വെളിയിലോട്ട് എറങ്ങാൻ പറ്റാത്ത വെയിലായിരുന്നു
അഓ ഇകുറി ഭയങ്കര വെയിലേനി പറഞാതിരി പിന്നെ ഓരോ പ്രാവശ്യം
കൃഷിയൊക്കെ
കൃറ് കൃഷിയൊന്നും ഇവിടെ അങ്ങനെ യൂസ്ഫുൾ അല്ല
ആഹ് ഈ പച്ചക്കറിത്തോട്ടൊക്കെ ണ്ടോ
ഇല്ല പച്ചക്കറി തോട്ടം പറഞ്ഞാല് ഞമ്മള മൂച്ചി ഇങ്ങനെഓരോ തൈകളും ഇതൊക്കെ വാങ്ങി ഇങ്ങനെ കുഴിച്ചിടുംന്നല്ലാതെ വായ ണ്ടാക്കും ഹസ്ബൻഡ് ഇങ്ങനെ
മൂച്ചി മൂച്ചി ന്ന് പറ്ഞ്ഞാ അഹ് എന്താണ്
മാവിന്റെ മാവ്
ആഹ് അഹൂ
മാവ് പിലാവ് ഒക്കെ അങ്ങ ന് ത്തെ തൈ കള് പിന്നെ അതുപോലെ നമ്മെ ഫ്രൂട്ട്സിന്റെ തൈകള് റമ്പൂട്ടാന് അങ്ങന് ത്തൊക്കെ
ആഹ് ഹാ ഇപ്പൊ റംബൂട്ടാനൊക്കെ സീസ സീസണ ആയി നമ്മുടെ വീട്ടിലൊക്കെ റംബൂട്ടൻ പൂത്ത് തുടങ്ങി
ആഹ് അതെന്നെ ആഹ് അതന്നെ ഞാ പറ്ഞ്ഞത് ഇപ്പ എല്ലോട്ത്തും അതുകൊണ്ട് അങ്ങന് ത്തൊക്കെ ഫ്രൂട്സുകളും തൈകളൊക്കെ അങ്ങനെ കൊണ്ട ന്നക്കുംനല്ലാതെ അല്ലാതെ നമ്മള് പച്ചക്കറി തൈ അങ്ങനെയൊന്നും ഉണ്ടാക്കൂല വ ടെറയാ പിന്നെ ചെടികളാണ് കാര്യായി ട്ട് ഞാൻ ചെടിമലാണ്
ആഹ് ചെടി പ്രേമിയണല്ലേ
ഇന്ക്ക് ഭയങ്കര ഇഷ്ടാ ചെടി
വെറൈറ്റി വറൈറ്റി ചെടിയാ
ആഹ് ഒക്കെ എലച്ചെടികളും പൂട്ണതും റോസാ ചെടി പിന്നെ അതുപോലെ നമ്മള ഭോഗം വില്ല അങ്ങൻന്ത കെ പൂ പൂത്ത് നിക്ക്ണ കാണാനെ ന്റെ പ്പൊര് പത്ത് പതിനഞ്ച് ചാ ആഹ് ഇന്റെ ചെറ്ത് ലേ പൂത്തതാണ് ഞാൻ പിന്നെ കൊല്ലം കൊല്ലം തീറുും വെട്ടിക്ക കൊടുക്കണോണ്ട് ആ കുറ്റീന്ന ന്നെ പൂക്കള് നറഞ്ഞിങ്ങട്ട് വരും
ആപ്പ രസാ അങ്ങന് ത്ത കാണാന്
ആഹ് അഹ് പറിം ഇമ്പടെഅയലോക്ക കാരൊക്കെ അന്റെ ചെടിയാണുമ്പോ അത് വേറെയേണ് നൊക്കെ പറ്ങ്ങാന റോട്ട് കൂടെ പോണോലും ഒക്കെ വരുംങ്ങട്ടെ ഒരു കൊമ്പരോ താ ത്താ ഒര് കൊമ്പ രോയിച്ച് വരും
ആ നിങ്ങത്ര കെയർ കൊടുക്കുന്നുണ്ടാണ് അത്ര സൂക്ഷിച്ച് നിക്കുന്നത് നമ്മള് വെറുതെ കൊണ്ട് നട്ടന്നു പറഞ്ഞ് അത്
ഏ എ ഞമ്മക്ക് ഞമ്മള് നമ്മളെ കുട്ടിയാളെ പ്പംഎങ്ങനെയാണ് നമ്മള് കുളിപ്പിച്ച് ഓല്ക്ക് എന്താ ഭക്ഷണം കൊടുക്ക്ണഅതുപോലെ നമ്മള് ചെടിക്കായാലും ഒന്നൊ ര്ന്ന് പോലെ നോക്കണം പ റിം ഞാന് ഒരു വളം മട്ട് കൊടുക്കണെന്നുണ്ടെങ്കിൽ അതും അയി ന്റെതായിട്ട്ല്ല അയിന്റെ വേരും തൊ ക്കെ മാന്തി ഒരു സൈഡ് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടും കാര്യല്ലല്ലോ അയാന്റെ സൈഡൊക്കെ നമ്മള് ട്ടി യോണ്ട് കത്തിയൊണ്ട് താ ക്യോണ്ട് സൈഡൊക്കെ ആക്കിയിട്ട് പിന്നെ പുതുമാതിരിയാക്കി മണ്ണ് ട്ടൊട്ത്ത് ഇഞ് മഴവുമ്പോ വളമ കിട്ടിയിട്ടില്ല ഞക്കെ വളമ്മ കിട്ടീട്ട് വാണം ഇഞ് മഴയ്യുമ്പളാണ് നമ്മള് പുതുമാതിരി ആയിട്ട് ആക്ക ത്
ഓ വള വൊക്കെ ഇട്ട് കൊടുക്കുന്നത്
വളക്കെട്ട് കൊടുക്കും അപ്പ ഞാ പറയ എല്ലതും പണി പണി തന്നെയാണ് പ റിം ഞാന് ചെലോല് റിംഔ ചെടി കാണാ എന്തോ രസം പറ്ഞ്ഞ് കാണ്ട് ഓരോര് ത്തര് വര് ഞാൻ പറി ചെടി കാണാൻ ഭയങ്കര രസമാണ് ആഹ് ഞാൻ പറ്ഞ് രസ എന്ന് പറയാൻ എല്ലാവർക്കും ഇഷാറാണ് പക്ഷെ ഇതെങ്ങനെയാണ് നമ്മള് കൊണ്ടെടുക്കണം നിങ്ങ ഇപ്പോ ഒരു കൊമ്പ അഹ് ഒരു കൊമ്പേരിയറ് എല്ലാരും ഞാൻ പറങ്ങള് കൊമ്പ കൊ പക്ഷ ഞാൻ നോക്കണ പോലെ നോക്കിയാലേ ഉണ്ടാവുള്ളു അല്ലാതെ നമ്മള ഒരു ആള് വേഗം കൊണ്ടയ്ക്കാണ്ട് വേം കു അങ്ങനെ ഉണ്ടാവൂല അറിഞ്ഞ ആഹ് പിന്നെ ചെല ആഹ് പിന്നെ ചെലൊലറയു അൻ്റ അതാണേ അയ്മ്മ പൂഴു ന്നണോ അയിന്ന് എന്തെങ്കിലും പ്രാണികൾ ഉണ്ടോ അങ്ങനെ നോക്കണം പറയു ഞാന് അപ്പൊ ഓരോരുത്തര് പറയു അൻ്റടുത്തിന്ന് കൊമ്പ് കൊണ്ടോയിട്ട് എന്താ ഒരുഷാറില്ല അതുപോലെന്നെ നിക്കാണറയു ഞാൻ പറയു അങ്ങനെ നോക്കിട്ടിങ്ങള് ഇൻ്റത് നോക്കിട്ട് കാര്യല്ല അതുപോലെ അമ്മള് കുട്ടികളെ നോക്കണേ എല്ലാ റെസ്കിലും നോക്കണം പറയും ഒരെലമ്മെ ഒരു പുഴുണ്ടോ
ഉം നമ്മള് പിന്നെ ചെടികൾധികല്ല നമുക്ക് പച്ച ക്റുണ്ട്
പച്ചക്കറി ഉണ്ടോ
ആഹ് പച്ചക്കറി പയറ് പാവ വെണ്ടയില്ല തക്കാളിയിണ്ട് ചീരകളൊക്കെ പല സൈസ് ചീരകളുണ്ട് ചമന്ന ചീര പച്ച ചീരാ പക്ഷെ നീ പറഞ്ഞത് പോലെ നമ്മളതേന്ന് പറഞ്ഞ് നോക്കിന്നാല് പറ്റു അല്ലെങ്കിൽ എല്ലാം പുഴു എടുത്തൊക്കെ പോവും
അതാണേ ഓരോ ദിവസം ഞമ്മള് ഏത് പച്ചക്കറിയായാലു ഏത് ചെടികളായാലും ഞാൻ പറയാ ഒരു എലായ്മ പുഴു വന്ന്ക്കുണു എന്ന അത്നുള്ളിട്ട് അവിടെ സ്പ്രേ അത് അടിച്ച് അമ്മളാ വൃത്തിയിലും ഇതിലും നോക്കിയാ തന്നെ ഉണ്ടാവുള്ളു ചെലോൽക്ക് ഇത് കാണുമ്പോ ഔ എന്തോ രസാണ് ചെടികള്ന്ന് പച്ചക്കറിയും പറയാനും ഉഷാറായിരിക്കും പക്ഷെ അമ്മളത് കൊണ്ടടക്കുന്ന രീതിയും ഇതും നോക്കുമ്പോ ഓലെക്കൊണ്ട് ചിലപ്പം കഴിയൂല്ല അങ്ങനെയിണ്ട്
ആഹ് നമ്മള് ചീര ല്ല ചീര ദിവസവും രണ്ടു നേരവും നോക്കണം അല്ലെങ്കിൽ അതിനകത്ത് പുഴുവൊക്കെ വന്നിന്ന് അതിന്റെ അടിലൊരു വെള്ള എണ്ണിയിച്ചാന്ന് പറഞ്ഞൊരു സാധനം വരും ആഹ് അതെല്ലാം അമ്മള് പിച്ചി കളഞ്ഞ് ഒരു ആഹ് ചെറുതിനിനെ കാണണം ഉം ആഹ് പച്ചമുളകും ഉണ്ട് ഉം മറച്ചു വരി അ പിന്നെ ആഹ് പൂവും എല്ലാം അങ്ങ് പിന്നെ കാവിടുത്ത് അങ്ങ് നിക്കും അതെനെ നമ്മളെല്ലാം വേറെ വളം ഒന്നും ഇടത്തില്ല വീട്ടിലുള്ള വളം തന്നെ ഇടുന്നത്
ആഹ് വീട്ടില്ച്ചാല് നമ്മള് കഞ്ഞിവെള്ളം ചീരുള്ളി വെള് ത്തുള്ളി അഷിന്റൊക്കെ തോലുകള് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാണ്ട് അങ്ങനെയൊക്കനെ മതി
തലേനത്തത്തെ കഞ്ഞാളത്തി ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് പിറ്റേന്നൊക്കെ കൊണ്ട്ട ഒരു സ്മെല്ലൊക്കെ വരും എന്നാലും അതിന് നല്ലതാ
ഞാ ആ ചെടികൾക്ക് നല്ലത് ഞാൻ പിന്നെ അങ്ങനെയൊക്കെ ഒഴിച്ചെടുക്കും കരുവേപ്പിനും അങ്ങനെയൊക്കെ ഒഴിച്ചൊട്ക്കും
നന്നായിട്ടന്നെ ഇവ്ടെ വന്നിട്ട് ചെ നമ്മുടെ പച്ചക്കറിയൊക്കെ കാണുമ്പോൾ ആൾക്കാര് ചോദിക്കും ഇതെന്ത് വളവാ ഇടുന്നേ എന്നൊക്കെ ഞാൻ പറയു വീട്ട്ല്ള്ളെ വളം തന്നെ ഇടുന്നെ അല്ലാതെ നമ്മള് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും കടിച്ച്കൊത്തേന്നും ഇല്ല പിന്നതിന്റെ മൂടൊക്കെ ഇളക്കി കൊടുക്കും അങ്ങനെക്കെ ഉം
പക്ഷെ ആൾക്കാർക്ക് ഇതുങ്ങനെ കാണുമ്പോ നമ്മളിപ്പോ എന്തോ ചെയ്യണ പോലെയാണ് പഷെ അത് ഓരോ നേരം ഒരു ദിവസം രണ്ടേരം മൂന്ന നേരം അയിന്റെ ഒപ്പം ഇങ്ങനെ നടന്ന് ഞമ്മള് സൂക്ഷ്മതയോടെ നോക്ക്ണിണ്ടോ എന്ന അതിനനുസരിച്ച് നമ്മൾ ചെടിയും പച്ചക്കറിയൊക്കെ ഒരുപോലെ ഉണ്ട് എന്റെ മക്കളൊക്കെ പറയും നിങ്ങക്ക് പിരാന്താണ് നിങ്ങളൊരു ചെടിയോക്കല് ഇങ്ങള് ഞങ്ങളെ നോക്കണില്ലാ എല്ലാവാരും നോക്കുവയിക്ക ഞങ്ങളെ അറിയ
റോസയൊക്കെ നിറയെ ഉണ്ടല്ലേ റോസയക്കെ ഒരുപാടുണ്ടോ
ആഹ് റോസ് മൂന്നാല് ഐറ്റംസ് എന്റെ അടുത്ത് പിന്നെ എല്ലാതും ഉണ്ട് ഒന്നായിട്ടല്ല ഭോഗം വില്ലൊക്കെ പിന്നെ ഒരു എട്ട് പത്ത് പന്ത്രണ്ട് കളറൊക്കെ ഉണ്ട്
ആതണ് അഹ് ഒന്നിട്ട് വെറൈറ്റി അപ്പം വല്ല ചാനല്കാരൊക്കെ വന്ന് പിടിച്ചോണ്ട് പോകൂല്ലേ ഏഴെട്ട് കള്ളർ ബോഗൻ ബില്ലയൊക്കെ ഉണ്ടന്ന് പറഞ്ഞ
പിന്നെ പ്പൊള്ളത് എലച്ചെടികളാണ് പിന്നെ കൂടുതല്
ചെടികളുടെ നല്ല രസമല്ലേ എല ഇങ്ങനെ വെറൈറ്റി
ചെടികള്ന്നർഞാല് നമ്മള് വളം കൂടിയാലും കരിടാണ് വേം ചീയ്യും പിന്നെ ഒരു സൈസ് അതാണ്ല്ലേ ഈ ഇലച്ചടികൾക്കുള്ള പ്രത്യേകതാണ് വളം കൂടാനും പറ്റില്ല കുറാനും പറ്റു
കുറയാനും പറ്റത്തില്ല വെള്ളം കുറഞ്ഞ്പോയതിന്റെ ഇലയൊക്കെ ഒരു മഞ്ഞെളുപ്പ് വരും.
ആ അതാണ് അത് കാണാനുഷാറുണ്ടാവൂല നമ്മള് ഇങ്ങനെ നോക്കിട്ട പിന്നിപ്പോ മയ മഴ അടുക്കും തോറും പറഞ്ഞാ തിന് മഴയൊള്ളാൻ പാടില്ല.
ചെടികളൊക്കെ നശിച്ചും പോകും.
ആഹ് മഞ്ഞ ഇഞ്ഞ് ആ ആ ഉള്ളാത്തോടത്തേക്ക് വെക്കണി അതൊക്കെയാണല്ലേ ഗതികേട് കേയ
ആഹാ ഹാ ആഹ മാറ്റി മാറ്റി വെക്കും ഓ. അ ഇഞ്ഞി അതിന്റെ കൂടെ ഇിച്ചിരി പച്ചക്കറിയും കൂടെ ഒക്കെ നോക്കണം.
അതാണേ പച്ചക്കറി നോക്കായൊന്നുല്ല ഇതുവരെ ഉണ്ടായിരുന്നു ഇപ്പ ഇല്ലത്. ഒക്കണ് കഴിഞ്ഞതാണ് റ ഇപ്പങ്ങനെ ആ മഴ
തീരൂ
ആ് അതാണ് ഇനിയിപ്പ മഴ പെയ്യുമ്പോ ഇതൊക്കെ തൈകളുംന്തൊക്കെ നീ കിട്ടും കെട്ടണം പറയാനും വിത്തും കാര്യങ്ങളൊക്കെ അങ്ങനെകുമ്പോൾ ഉണ്ടാക്കായിന്നൊല്ലാ ഫുള്ള് ഇണ്ടാക്കും.
ശെരിയെടാ എന്നാ പിന്നെ വിളിക്കാം ശരി ശരി.
എന്നാ ശരി.